കേക്കുന്നുണ്ടോ രാവിലത്തെ തിരക്കാണേ പണിയാണ്
ചായക്കെ ആയോ
ചായ കുടിച്ചു ഇവിടെ അടുത്ത് നമുക്കൊരു കടയുണ്ടേ അപ്പൊ അവിടെന്ന് ചായ മേടിച്ചു ചായ കുടിച്ചു
അല്ല ഉണ്ടാക്കില്ല
ഉണ്ടാക്കുന്നുണ്ട് ഉണ്ടാക്കുന്നുണ്ട് ചുമ്മ അങ്ങ് അമ്മ പുറത്ത് പോയപ്പോഴത്തേക്കും ചായ മേടിച്ചുകൊണ്ട് വന്നു നമ്മൾ പാത്രം കൊണ്ടുപോയാൽ മതി ഇപ്പ ഇത്ര ചായയെന്ന് പറയുവാണെങ്കിൽ അവര് ചായ തന്നു വിടും ഗ്യാസ് തീർന്നു പോയി അപ്പൊ പിന്നെ അടുപ്പയില് അങ്ങനെ വാങ്ങിയതാണ് അപ്പൊ പിന്നെ അടുപ്പയി തന്നെല്ലേ വെക്കണ്ടായിനി ഇപ്പൊ ചായ ഇട്ടോണ്ടിരിക്കുവാണെങ്കില് നമുക്ക് ചോറും കറിയൊന്നും ആവൂല
ആഹ് ആഹ് എന്താ കടി ചായക്കന്തേ
ചപ്പാത്തി ചപ്പാത്തിയും മുട്ടയും
ഉം എത്ര കുട്ടികളാ
എനിക്ക് ഒരു കുട്ടി ആങ്കൊച്ചു ഒരാങ്കൊച്ചുണ്ട് സെക്കൻഡിലാണ് പഠിക്കുന്നത് അപ്പപിന്നെ അവനിപ്പ ഏറ്റതെളളു ഹസ്ബൻഡ് റിസോർട്ടില അപ്പൊ അവനി ഇപ്പ എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ എഴുന്നേറ്റ് പല്ല് തേച്ചിട്ട് ഇരിക്കുന്നു
ആഹ് ഫുഡൊക്കെ കൊണ്ട് വേണ്ടെ സ്കൂൾക്ക്
കൊണ്ട് പോണം കൊണ്ട് പോണം
ആഹ് ഇനിപ്പ അതൊക്കെ ഉണ്ടാക്കണ്ടേ
അതെ അല്ല ഞങ്ങക്ക് കാപ്പിക്കാണേലും ഞങ്ങള് കൊണ്ട്പോക്കോളൂം
ആഹ് ആഹ്
ഞാനും അവൻ പഠിക്കുന്ന സ്കൂൾ തന്നെയാണ് പഠിപ്പിക്കുന്നുന്നതെ അപ്പൊ പിന്നെ രണ്ട് അതെ അതെ
ആഹ് പിന്നെ കൊഴപ്പില്ലാരണ്ടാക്ക് ഉണ്ടാക്കണല്ലോ വീട്ടില് അമ്മ ഇണ്ടാവൂലേ
അമ്മയുണ്ട് അമ്മക്ക് ഇപ്പ ചെറുതായിട്ട് ഒരു കണ്ണില് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ കണ്ണ് ഓപ്പറേഷന് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നു
ആഹ് നിങ്ങൾ ഏത് സബ്ജക്ട് എടുക്കണെ ഹൈസ്കൂളില എടുക്കണത്
അല്ല അല്ല എൽ പിള്ളേർക്കാണ്
ആഹ് ആഹ് ആഹ് ആഹ്
ആ എൽ പി യു പി സെക്ഷനിലാണോ
അപ്പൊ ഇനി നേരത്തെ എണീച്ച് ഇണ്ടാക്കണല്ലേ അവിടെ എങ്ങനെ ഗ്യാസ് എങ്ങനെ വേഗം കിട്ടുവോ
വേഗം കിട്ടൂലെന്നെ ഭയങ്കര പാടാണ് ഗ്യാസ് കിട്ടാനായിട്ട് അപ്പ പിന്നെ ബുക്ക് ചെയ്തിട്ട് ബുക്ക് ആവുന്നില്ല ആ നാല്പ്പത്തഞ്ച് ദിവസം കഴിയണം അപ്പ ഞ്ആനാപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടും ബുക്ക് ചെയ്തിട്ട് എനിക്ക് ഒ ടി പി കിട്ടുന്നില്ല ഒ ടി പി കിട്ടിയാൽ മാത്രമല്ലേ നമുക്ക്ത് മേടിക്കാൻ ഒക്കൊള്ളും
അയിന് പിന്നെ രണ്ട് കുറ്റി ഇല്ല്യ
രണ്ട് രണ്ട് ഞങ്ങക്ക് ഇപ്പൊ ഞങ്ങള് ജോയിന്റ് ഫാമിലിയാണ് അപ്പൊ രണ്ട് അടുക്കളയുണ്ട് അപ്പൊ രണ്ട് അടുക്കളയിലും ഓരോ കു റ്റി വിധമാണ് ഇരിക്കുന്നത് അപ്പൊ പിന്നെ രണ്ട് ബുക്ക് ഉണ്ടായിരുന്നു ഒരു ബുക്ക് ക്യാൻസൽ ആയി പോയി അപ്പൊ പിന്നെ അപ്പൊ അതിന്റതായ ഭയങ്കര പാടാണ് ഉം വേ ഇതുണ്ട് അടുപ്പത്ത് വിറക്ക് ഉള്ളത് കൊണ്ട് ആഹ
എനിക്ക് അങ്ങനെ ഗ്യാസ് തീർന്നാ പിന്നെ കിച്ചൺക്ക് പോകാൻ ഭയങ്കര മടിയാ
ഭയങ്കര മടിയാണ് എന്ത് ചെയ്യാനാ എനിക്ക് ഇനിയിപ്പൊ കൊറച്ച് ദിവസം ആയി അതെ അതെ ഭയങ്കര പാടാണ് പിന്നെങ്
കഴിഞ്ഞാ പിന്നെ അയ്മൽ അങ്ങെനെ അയിന്റെ തുടരെ തുടരെ ബാക്കി ഉള്ളത് അങ്ങെനെ ആയിക്കോളും
ആയിക്കോളും ചോറാകുമ്പോ ച്ച് തിളപ്പിച്ചിട്ട് നമുക്ക് റൈസ് കുക്കറൽ ഇറക്കി വെച്ചിട്ട്
സുഗല്ലറിം
കറികളും അ ഇതൊക്കെ ആക്കി കഴിഞ്ഞിട്ട് ഒന്ന് തിളപ്പിച്ച് വാർത്താലും മതിയല്ലോ
പക്ഷേ ഈ ചപ്പാത്തിയും കാര്യങ്ങളൊന്നും ഗ്യാസമ്മെ അടുപ്പത്ത് നടക്കൂല
നടക്കൂല ഇനി പിന്നെ വേറെ മാർഗം ഇല്ല നമുക്ക്
ആഹ അതന്നെ ആ ഞാനും ഇവിടെ ഭയങ്കര മടിയാ പിന്നെ ഈസി കുക്ക് ഉപയോഗിക്കും പിന്നെ ക്കെറ്റൽ ഇണ്ടെങ്കില് കെറ്റലില് ചായ കാച്ചും
ആഹ്
അപ്പ അങ്ങനെ അങ്ങനെ ആവുമ്പോ കഴിയും ക്ഷേ എന്നാലും ഭയങ്കര മടിയാ ഗ്യാസ്മ്മെ ഇങ്ങനെ ശീല ആയതോണ്ട് ഞാനും അടു പ്പ് ഉപയോഗിക്കാറില്ല വിറക്കഅടുപ്പ്
ആഹ ആഹ
വെറക് വാങ്ങലെന്നെയില്ല
ഇല്ലല്ലേ ഇനിയിപ്പ ഈ ഗ്യാസ്സ് തീരുന്നേ പിന്നെ ഞാന് ഇവിടെ വിറക്ക് അല്ലെങ്കില്
ഏ ഞാൻ വെറക് വാങ്ങൽ ഇല്ല ഗ്യാസ് തീർന്നാൽ ഈസി കുക്കും ഉപയോഗിക്കും പിന്നെ കെറ്റൽ ഉപയോഗിക്കും അങ്ങനെയൊക്കെ ഇതാക്കും ന്നാലും കരുതല്ല കാരണം വല്ലാണ്ട് വേൻ കിട്ടൂല നാൽപതഞ്ച് ദിവസം ഞാനന്നെരു പാട് ട്രൈ ചെയ്തിട്ട് ഒ ടി പി വരുന്നില്ല ബുക്കിംഗ് ആയി ആയിന്ന് പറയാന്നല്ലാണ്ട് പക്ഷേ ഒ ടി പി വരുന്നില്ല പിന്നെ കൊറേ കഴിഞ്ഞെന്റെ ശേഷാ കിട്ടിയേ
റ്റെയ്യണം ഫോർ ഡെയ്സ് വെയ്റ്റെയ്യണം ന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മെസേജയക്കുവ. അപ്പൊപ്പിന്നെ നമ്മളെന്താ ചെയ്യ.
ഒരുപാട് കഷ്ടപ്പെട്ട്ണ് പിന്നെൻക്ക് കിട്ട്യേത്.
എന്തോ
ഞാനാണെങ്കില് രണ്ട് കുറ്റിണ്ട്, പക്ഷെ ഒന്ന് തീർന്നിട്ടേ ഒന്ന് പിന്നെങ്ങനെ ബുക്കെയ്യൊള്ളു.
ആഹ്
പിന്നെ അങ്ങനെ ഓൾറെഡീ ആദ്യം പിന്നെ നർച്ച് വെക്കലാണ്. കുട്ങ്ങുമ്പൊ താ പോലെ പിന്നെ ഇവരെന്താ സ്കൂളിലേക്ക് ഫുഡ്ഡ്ക്കെന്താ കൊണ്ടേയത്, ചോറ്ക്കെന്താ കൂട്ടാന്?
ചോറ് മൊട്ടക്കറി വെച്ചു. ഇപ്പ ചാപ ഞങ്ങ ഇപ്പ രണ്ടാൾക്കും കൂടി ചപ്പാത്തിയും മൊട്ടക്കറിയും മതി സ്കൂൾലേക്ക്.
ആഹ് ആഹ് ആഹ്
ഓഹ് അപ്പപ്പിന്നെ അതി രാ അത് മാത്രം കൊണ്ടു പൊക്കോളാന്നോർത്ത്ട്ട്
വീട്ടില് വേറാരെക്കേള്ളത്?
വീട്ടില് അമ്മ ഇണ്ട് അച്ഛന്ണ്ട് അമ്മച്ചിയുണ്ട് ആഹ് വെല്ലിമ്മ ഇണ്ട്.
ആഹ് ആഹ് ഏഹ്, മഴണ്ടോ?
മഴാ ആഹ് ഇന്ന് ചെറുതായിട്ടൊന്ന് മഴ പൊടിക്ക്ന്ന് ണ്ട്.
ഇവടെ നല്ല മഴ പെയ്യാൻ നിക്ക്ണ്, നല്ല കാറെച്ച്ണ്. രണ്ടു ദീസം നല്ല മഴാന്ന് പർഞ്ഞേട്ട്
നല്ല മഴയാന്ന് പറയുന്നെ കേട്ടു, ഇനിയിപ്പം ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റപ്പൊ തൊട്ട് തന്നെ ചെറുതായിട്ടങ്ങ് മഴ പൊടിക്ക്ണ്ട്.
ആഹ് ഇവടെ നല്ല മഴ, മക്കള് മദ്രസ്സ് പോയിണ് ഇഞ്ഞ് വിട്ട് വെന്ന്ട്ട് വേണം ആഹ്, ഓൽക്ക് ചോറ്ണ്ടാക്കണ തെര്ക്കാണ്. സ് കൂളിലേക്ക് മോക്ക് ചോറും മോ മോളും മോനൊക്കെ ചോറ് കൊണ്ടോവും.
കൊണ്ടുപോവോ, പ്പ സ്കൂളീന്ന് കിട്ടൂല്ലേ? പ്ലസ്ടൂന്. ആഹ് പ്ലസടൂല് പഠിക്ക്ന്ന പിള്ളാർക്കൊന്നും ഇല്ലല്ലേ ഫുഡ്ഡ്?
ഏ ഏ ഇപ്പെ എട് ഏഴാം ക്ലാസ് വരെ ചോറ്ട്ടൊള്ളൂ.
ഓഹ്
പിന്നെ മോനാറിലാണ് പക്ഷെ, ഓൻ ചോറൊണ്ടോവലില്ല്യ. വീ സ്കൂൾന്ന് വാങ്ങൂല.
ഉം
ഓനാദ്യേ ഓൻക്ക് സ്കൂൾലെ ചോറിനോട് താല്പര്യല്ലാ പറയും.
ഇല്ലാ ശരി ശരി.
വേവ് കൂടീട്ടേ കൈമല്ങ്ങനെ ഒട്ട്ണ്ട് പറയും ഓന്.
ആഹ് കൊഴഞ്ഞിട്ടിരിക്കുന്ന ചോറാ.
ആഹ് അപ്പൊ വീട്ട്ന്ന ചോറുണ്ണല്, പിന്നെ ചെറിയ മോള് എൽ കെ ജീലാണ്.
ആഹ്
അപ്പൊ ഓക്കു ഓക്ക്ന്നെ സ്കൂൾന്ന് കിട്ടിക്കോളും ചോറ്, ഓള് വട്ന്ന് സ്നാക്സൊ ണ്ടോവും. പത്തണിക്കെന്തെങ്കിലും കഴിക്കാന്
പത്ത് മണിക്ക് കഴിക്കുല്ലേ
ആഹ് അപ്പൊ ബേക്കറ്യൊന്ന് കൊട്ത്തേക്കര്ത് ന്ന് ടീച്ചറ് പറയലാണ് കാരണം ഇങ്ങള് രാവിലെ എന്താണോ ഇണ്ടാക്ക്ണത് അത് മതീന്നാ പറയല്. പ്പ രാവിൽത്തെ എന്തെങ്കിലൊക്കെ കൊടുത്തേക്കും. പത്തിര്യോ ഞാനിന്ന് പത് ത്തിര്യാ ഇണ്ടാക്ക്യേത്. പ്പതും കറിയോ കടലക്കറി അപ്പ അങ്ങനെ അത് കൊടുത്തയ്ക്കും. ഓള്താക്ക്ണ് ഇനിപ്പേ ട്ടരാവുമ്പൊ ഓളെ വിൾച്ചൊൺത്തണം, ഓക്ക് ഒമ്പണ്യാവുമ്പോത്തിന് വണ്ടി വെരും. പട്ട്ണി എണീച്ച് ങ്ങട്ട് കിട്ടാൻ ഭയങ്കര മടിയാ. ഉം ചെറുതല്ലേ ഓള് ഇപ്പം ചേർന്ന്ട്ടല്ലോള്ളൂ.
ഒരു ബക്കറ്റ് എടുത്ത് ആഹ് അതെ അതെ അതെ
അല്ലാത്ത ടൈമില് എഹ് പത്തണിക്ക് എണീക്ണ ആളാണ്. ഇപ്പ സ്കൂൾള്ള കാരണം ചേർത്തിയ കാരണം ഞാന് നേരത്തെ വിളിക്കും.
വിളിക്കും ഇവനെ ഞാന് ഇവിടെ ഏഴുമണിയാകുമ്പോ വെഴുന്നേഎഴുന്നേപ്പിക്കും.
ആഹ്.
ഏഴ് മണിക്ക് എഴുന്നേറ്റാ തന്നെ എഴുന്നേപ്പിക്കാൻ തുടങ്ങിയാല്ലേ ഏഴര ആവുമ്പോ എണീക്കൊള്ളൂ.
ആഹ് അതങ്ങൻ തന്നെ ഓലൊർ ക്ക് റെഡിയാല്ലോ ദ ഞമ്മൾ ഞാന് എപ്പളാണോ ഒറങ്ങ്ണത് അപ്പള്, ഇന്റെ കൂടെ ഒർങ്ങൊള്ളു ഓള്.
ആഹ് ഇവനു അതെന്നെയാ.
അതാണേ നേ
പഠിപ്പിക്കാൻ ഇരുത്തി കഴിഞ്ഞാല് ഒറക്കം വരും നേരത്തെ. ആഹ് അല്ലാണ്ട്
ട്ട് വരുമ്പോ സ്കൂൾട്ട് വന്നാ വൈകുന്നേരം എഴുതാള്ള ഒക്കെ വൈകുന്നേരം എഴ്തിക്കും.
ഉം.
അപ്പം പിന്നെ രാത്രി പഠിച്ചാ മതിയല്ലോ പക്ഷെ എത്ര അടി അയിനെ പഠിപ്പിക്കാ ഇര്ന്നാ നമ്മക്ക് തലവേദന ആവും. തലേക്ക് കേറണ്ടേ.
എനിക്ക് പിന്നെ ഈ ട്യൂഷനുണ്ട്. വന്ന് കഴിഞ്ഞിട്ട് ട്യൂഷൻ എടുക്കണം.
അഹ് അവിടെ വീട്ടിൽ വെച്ചിട്ടാ ട്യൂഷന്?
വീട്ടി വെച്ച് തന്നെയാന് അപ്പം വന്നിട്ട് ട്യൂഷൻ എടുക്കണം. ഏഹ് പിന്നെ വന്ന ഉടനെ തന്നെ ഈ തുണിയലക്കും കാര്യങ്ങളൊക്കെ വന്ന് കഴിഞ്ഞിട്ടാണ് ചെയ്യ്ണത്.
ഏഹ്. പോവുമ്പൊന്നും അങ നേരം ഉണ്ടാവൂല്ലേക്കുല്ലേ.
ഇല്ല രാവിലെ ര നമുക്ക് ഒട്ടും സമയം കിട്ടൂല. ദേ ഇപ്പ തന്നെ
അല്ല അമ്മ അമ്മ എടുക്കൂലാ?
അമ്മക്ക്യ്
കയ്യില് പ്രായം ണ്ടാവൂലേ.
ഇല്ല ഇല്ലല്ല പ്രായ ഒന്നുവില്ല. ഇപ്പൊ കണ്ണ് ഓപ്പറേഷൻ ചെയ്തിട്ട് ഇരി ക്കുന്നത് കൊണ്ടാ അല്ലെങ്കിൽ ഞാന് അല്ലെങ്കി അമ്മ പണിക്ക് പോകും.
ആഹ് അല്ല അപ്പൊ ഇങ്ങള് പോയി കഴിഞ്ഞാ പിന്നെ ഓരെ നോക്കാനോ.
ആരെ?
അമ്മനൊക്ക നോക്കാന്. ഇങ്ങള്ങ്ങനെ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ ആഹ് ആഹ് ഇങ്ങൾ കൊറേ ആയിക്കുലേ വർക്കെയ്യ്ണെ.
ആഹ് നാലു വർഷവായി ഉം
പിന്നെ ഇവടെ നല്ല മഴ പെയ്ത്. ആഹ് നല്ല മഴാണ്.
ആഹ് സൗണ്ട് കേക്ണ്ട്. ആഹ് ഇന്നലെ ചെറു ആഹ് ഇന്നലെ മഴയുണ്ടായിരുന്നു.
ആഹ് ഇന്നലെ വൈകുന്നേരല്ല്യ. രാവിലൊക്കെ നല്ല മഴേനി പ പൊർത്തെർങ്ങാൻ കഴിഞ്ഞീല്ല്യ.
ആണല്ലേ ഇന് പ്പം മഴ പെയ്യുന്ന്ണ്ട്. വെള്ളൊഴിച്ചെരാ.
ഇന്നലെ പ്പം ചായ കുടിച്ചോ?
ചായ കുടിച്ചു എന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ പോണു.
ആഹ് എനിക്ക് ചായയായി. ചി ചോറായി ചോറ്ത പോലെ ഗ്യാസമലെന്നു റൈസ് കുക്കറിലേക്ക് ഇറക്കിവച്ച്
എന്താണ് കൂട്ടാൻ വെച്ചത്?
ഇവർക്കിനനിയിപ്പോ ഞാനി വൈദ്യനെ പൊരിക്കുകയാണ്
ആഹ് ആഹ്
വൈദിന ഉരുളക്കേങ്ങ സോയാബി അങ്ങനെയുള്ളള്ളതൊക്കെ കൂട്ടുള്ളൂ വേറെ ഉപ്പേരികളൊന്നും കൂട്ടൂല മീൻ കൂട്ടൂല ഉം വൈദ്യനെ പൊരിച്ചതാ എ ഭയങ്കര താല്പര്യ ഏഹ് ബിസിനസ് ആണ്
ശരി ശരി എന്ത്?
ഉം ഈ വ കടല് വ വണ്ടിന്റെ പഞ്ചറിന്റെ.
ആഹ്ഹ ആഹ്
പിന്നെ
പിന്നെ പിള്ളോരൊക്കെ പോയിക്കഴിഞ്ഞാല് വീട്ടില് ഭയങ്കരപണിയയിരിക്കുല്ലോ അല്ലേ?
അല്ല ഒരു പോണ സമയം വരെ ഭയങ്കര തിരക്ക ഒരു പോയി ട്ട് പിന്നെ ഞൻ ചായ കുടിക്കലുള്ളൂ ഇപ്പ ഇങ്ങനെ ലഘുവയിട്ട് ഒന്ന് ഇങ്ങനെരു എന്തെങ്കിലും ഒന്ന് കുടിക്കുന്നല്ലാണ്ട ഒരു ഒരാള് എട്ടരക്ക് പോവും ഒരാൾ ഒൻപണിക്ക് പോവും ഒരാൾ ഒമ്പതരക്ക് പോവും. ഒരു പോയി കഴിഞ്ഞാലേ പിന്നെ ഞാൻ ഫ്രീ ആവുള്ളു പിന്നെ ഒരു പോയിട്ടാണ് ഞാന് ചായ കുടിക്കല് അടിച്ച് വാരി തുടയ്ക്കാന് അലക്കാനൊക്കെ പോവല്.
ഓ ശരി ശരി ശരി
ആ ഞാൻ എന്നാലും ഒരു ഒ ഒരു മണിയൊക്കെ ആകുമ്പോത്തന്നെ ഇന്നെ കുളിയൊക്കെ കഴിഞ്ഞ് കേറാം.
കേറാല്ലേ പണിയൊക്കെ തീരുമ്പ തന്നെ കുളിക്കും അല്ലെ
ആഹ് ആഹ പിന്നെ വേറെ ആരൂല്ലേ ഞാൻ ഒറ്റക്കല്ലേള്ളൂ പിന്നെ
അതെ അതെ പിള്ളേരെ എത്ര മണി ആകുമ്പോൾ തിരിച്ച് വരും?
ഓര് അഞ്ച് മണിയ ആവുമ്പോത്തന് ചെറിയ എൽ കെ ഇയിലുള്ള മോള് മൂന്നര മൂന്നേമുക്കാല് മൂന്ന അൻപാകുമ്പത്തേന് വണ്ടി വരുടെ മ മൂന്നേ ഇരുപതിന് വിടൂ പിന്നെ സ്കൂള വണ്ടില്ലേ ഓരേ ട്രിപ്പിനനുസരിച്ച്.
ശരി ശരിയാ ഞാൻ തിരിച്ചു വിളിക്കാ വെ.
ആഹ ആയിക്കോട്ടെ എന്നാ ശരി
ഇത്തിരി